ഓ
ഹലോ
ഹലോ കേക്കാമോ
ആഹ് കേക്കുന്നുണ്ട് എന്ത് സുഖല്ലേ എന്തുണ്ട് വിശേഷം
ആഹ സുഖമാണ് സുഖമാ ണ് ആഹ നല്ല വിശേഷം സുഖമാണോ
ആഹ് സുഖം തന്നെ ഉം പിന്നെ എങ്ങനെയുണ്ട് അവിടുത്തെ കാലാവസ്ഥൊക്കെ
ആ കാലാവസ്ഥ രാവിലെ മുതൽ ഫുൾ മഴയാണ് ഇപ്പ ചെറുതായിട്ട് വെയില് കാണുന്നുണ്ട്
ആഹ് ആാ ഹാ ആഹ് ഇവിടെ അങ്ങനെ തന്നെ നല്ല വെളിച്ചംണ്ട് ഉച്ചക്ക് നല്ല വെയിലായിരുന്നു ഇപ്പം കാണുമ്പോ ഒരു മൂടി പിടിച്ച അവസ്ഥയാണ് നല്ല മഴയുടെ
ആഹ ആ ഇവിടെ മൂന്ന് ദിവസം ാ യിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മഴായിരുന്നു പിന്ന
ആഹ് ഇന്നലെ ആഹ മൂന്ന് ദിവസ ആയിട്ട് എവിടെയോ ഇവിടെ നിർത്താതെ മഴയായിരുന്നു ഇന്ന് കുറച്ച് വെയിൽ കാണുമ്പോഴേക്കും സമാധാനമായി ഓ കാരണം തുണിയൊന്നും ഉണങ്ങി കിട്ടുന്നില്ല
ആഹ് ആ് തുണിയൊന്നും ഉടങ്ങി കട്ടില്ല ശരിയ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിലൊക്കെ പോകുന്നതക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും
ആഹ് അതെ ഇനിയിപ്പ നാളെ രാവിലെ എന്താ അവസ്ഥന്നന്ന് അറിയില്ല മോന നാള അംഗൻവാടി പാറി ഇടാനുണ്ട് അപ്പൊ മഴയാണെങ്കിലാണ് ബുദ്ധിമുട്ട് ഞാനാണെങ്കിലും നടന്നിട്ടാ കൊണ്ടാക്കുവ അങ്ങൻവാടി പോവുമ്പോ ഉം
അഹ് ഹാ ഹാ
അതുകൊണ്ട്
ആഹ ഹ ഹ ഇവിടെ ആഹ ഇവിടെ നമ്മള ഇവിടെ കളക്ടറ ഒക്കെ അവധി പ്രഖ്യാപിക്കുകവാണെങ്കിൽ അന്നത്തെ ദിവസം വെയിലായിരിക്കും
ആഹ അതെ അതെപ്പോഴും അങ്ങനെയാണ് നല്ല മഴയുള്ള സമയത്ത് വിചാരിക്കും പക്ഷെ ഇന്ന് മക്കൾക്ക് സ്കൂൾ ലീവ് ആണൻ കൊ കുഴപ്പമ ഇില്ല ഇതുപോലെ നാളെ ലീവ് ആണെങ്കില് പിന്നെ ആഹ് നാളെ ഇതുപോലെ ലീവ് കൊടുക്കുവായിരിക്കും എന്ന് വിചാരിക്കാം പക്ഷെ നാളെ ലീവ്ണ്ടാവൂല പിന്നെ വേറെ ഒരു ദിവസം കളക്ടർ ഇതുപോലെ ആഹ് ലീ ലീവ് കൊടുക്കും പുവാണെങ്കിൽ അന്നത്തെ ദിവസം അങ്ങനെ സ്കൂള് പോവ്ന്ന സമയാണെങ്കിൽ അങ്ങനെ മഴ പെയ്യൂല
ആഹ് അതെ അതെ അതെ
ആഹ്
പിന്നെ ഏഹ് അഹ് പറഞ്ഞോളൂ ആഹ്
കാലാവസ് ത്ത കാരണം ഇങ്ങനെ കുഞ്ഞുങ്ങക്ക് സുഖവില്ലാതെ ആവുന്നുണ്ടല്ലോ കാര്ണം അവർക്ക്ങ്ങനാ ആഹ്
ഇപ്പൊ ഒരുപാട് രോഗങ്ങളും ആഹ് പനിയുടെക്കെ സീസ പ്പ നല്ലേ ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ പോയാതന്നെ പനിയേ ഉള്ളവരേ ഒള്ളൂ എങ്ങോട്ടേക്ക് പോയാലും ഉം ഡെങ്കു ആയാലും പല രീതിയിലുള്ള പനികളും
ഉം എന്നതാ കുഞ്ഞുങ്ങളെ ഇപ്പൊ പുറത്തെറക്കാൻ പോലും പറ്റുന്നില്ലല്ലോ
ഉം അതെ
പണ്ടെക്കെ ആണെങ്കില് മഴ നനഞ്ഞാ നമ്മള് ഇങ്ങനെ നമ്മളെ മഴ നനഞ്ഞാലും വലിയ പ്രശ്നോന്നുല്ല തലേൽ കവറൊക്കെ ഇട്ട് റ്റ് നമ്മള് മഴയത്ത് കളിക്കാൻ വിടും പക്ഷെ ഇപ്പഴാണെങ്കിൽ പേടിയാ മഴ ചെറുതായിട്ട് കുഞ്ഞുങ്ങളാണെങ്കി ഞങ്ങളാണെങ്കിപോലും മഴ നനയുമ്പെഴ്ക്കും ദലദോഷോ എന്തെങ്കിലും ഉണ്ടാവും ഉമ്
ഉം പണ്ടൊന്നും ആ കൊഴപ്പൊന്നു ഇല്ല അതെ
ആഹ്
അതെ ഇപ്പെല്ല ആഹ് അതുവല്ല പണ്ടത്തെ ഒരു ആരോഗ്യംല്ല ഇപ്പഴ്ത്തെ ആരോഗ്യസ്ഥിതിയൊന്നു അല്ലല്ലോ ഇപ്പൊ
ആഹ് അതെ അതെ ഇപ്പ എല്ലാം മാറിയില അത് മാത്രല്ല പിന്നെ അഹ് പിൻ ചെ ഇങ്ങനെ മഴ പെയ്തിട്ട് വെള്ളം കെട്ടി നിക്കുമ്പോ ഈ പല അസു ഞ്ഞുങ്ങളാണ് വരുന്നത് ഡെങ്കി വര്ന്ന്ണ്ട് അതുപോലൽതന്നെ ഷിഗല്ല ന്നർഞ്ഞ പുതിയ രോഗം വന്നിട്ട്ണ്ട് കൊട്ന്നൊരു കുട്ടി മരണപ്പെട്ടിട്ട്ണ്ട് നമ്മള സ്ഥൽ ത്തു തന്നെ രണ്ട് കുട്ട്യേക്ക് ഷിഗല്ല വന്നിട്ട്ണ്ട് പക്ഷെ ഒന്നും സംഭവിച്ചില്ല തൊടക്ക പിന്നെ എല്ലാം മനസ്സിലായത് കൊണ്ട് അവരെ ഉമ് ഷിഗ
സിംറ്റംസ് തന്നെ ആണോ തൊടക്കം നമ്മുടെ സാധാ പനി പോലെയാണെന്നപറയുന്ന അത് താന്നെണോ പനിയുടെ
ആഹ് അങ്ങനെയൊക്കെയാണ് പറയുന്നത് തൊടക്കത്തില് കുട്ട്യേക്ക് ഇങ്ങനെ ചൊമ ആഹ് ഇതൊക്കെയാണ് തൊടക്കത്തില് വരുന്നത് പിന്നെ പനിയിലേക്ക് മാറും പിന്നെ എന്താ ക്തം ടെസ്റ്റും മുത്രം ടെസ്റ്റും ഇതൊക്കെ ചെയ്തി റ്റ് വേണം ആഹ് കാരണം ഇപ്പൊ കു കുഞ്ഞുങ്ങക്ക് ഇപ്പൊ ഒരു ചെറിയ പനി വന്നാലും അല്ലെങ്കിൽ അവർക്ക് തലവേദനയോ ശർദ്ദിയോ പിന്നെ ചൊമെ എന്തെങ്കില്ണ്ടെങ്കില് പെട്ടെന്ന് തന്നെ കാണിക്കാണ് ചെയ്യ മ്മള് കാര്ണം അത്രയും പേടിയാണിപ്പോ
അതെ കുഞ്ഞുങ്ങളൊക്കെ സത്യം പറഞ്ഞ മാതാപിതാക്കൾക്ക് സ്കൂളിൽ തന്നെ വിടാൻ പൊതുവേ പേടിയായി തൊടങ്ങിയിരി
ആഹ് അതെ അപ്പൊ അംഗൻവാടിയിലെ ടീച്ചറും പറഞ്ഞായിരുന്നു ഇപ്പ ഇങ്ങനെ ഓരോ പുതിയ രോഗങ്ങ എലി പനി, ഡങ്കി പിന്നെ ശിഗല്ല ഇങ്ങൻത്തെ ഓരോ രോഗങ്ങൾ വരുന്നത് കൊണ്ട് മിക്കവാറും സ്കൂളും അംഗൻവാടിയൊക്കെ അവധി കൊടുക്കുവായിരിക്കും എന്നൊക്കെ പറയ്ന്ന്ണ്ടായിരുന്നു ടീച്ചറ്
ആഹ് ഹോ ഹോ ഹൊ
ഉമ്
കാര്ണം കുഞ്ഞുങ്ങളാവുമ്പം അത്രയധികം കെയറ് ചെയ്യില്ലല്ലോ ഇപ്പൊ ഒരാളുടെ ഫുഡ്ഡ് മ ത്ത്റ ആളെട്ത്ത് കഴി ഞാന് വന്നെങ്കി
നമ്മക്കാണെങ്കില് നമ്മക്ക് മനസ്സിലാവും നമ്മ ഇങ്ങനെ ചെയ്താ സോപ്പി കൈ കഴുകൊക്കെ ചെയ്യും. പക്ഷെ കുഞ്ഞുങ്ങളങ്ങനെയല്ല അവരോട് പറഞ്ഞാലും കേൾക്കൂല്ല എപ്പോഴാ അവരെ ശ്രദ്ധിക്കാനും പ റ്റൂല അവരും മഴ കണ്ട മഴയത്ത് കളിക്കും അല്ലെങ്കിൽ മഴവെള്ളം കണ്ടന്ന് അത് കണ്ട് കഴിഞ്ഞാൽ. അത്ൽന്ന് ചാടിക്കളിക്കും ഇങ്ങനെക്കെ ചെയ്യും. പ്പ അതുകൊണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ.
അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇതേപോലെ വരാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്
ആഹ് കാരണം അവർക്കല്ലേ പെട്ടെന്ന് രോഗം പടരുന്നത്. പ്പ അതുകൊണ്ട് തന്നെ സ്കിന്നിന് ചോർ ചെലേ അതുപോലെ തന്നെ പനിയും പല കാരണങ്ങളും വരുന്നുണ്ട്. ഇപ്പോഴത്തെ ആഹ് വെള്ളം കാരണം.
വെള്ളം കാരണം ഉം അവടെ പിന്നേ ആരോഗ്യ പ്രവർത്തകര് പിന്നെ ഇറങ്ങീട്ട് പിന്നെങ്ങനെ പറയോല്ലോ കൊറെ ബോധവത്ക്കരണത്തിന്റെ കൊറെ കാര്യങ്ങളുണ്ടല്ലോ.
ആഹ് അങ്ങനെ പറയുമ്പോ നമ്മുളെട്ത്ത് പറഞ്ഞ നമ്മളെ പരിസരങ്ങളൊക്കെ നമ്മള് വൃത്തിയാക്കുക. പിന്നെ ഇപ്പ നമുക്ക് കിണറ് ലെ വെള്ളം പോലും പണ്ടത്തെ പോലെ വിശ്വസിച്ച് കുടിക്കാൻ പറ്റൂല പ്പൊ മഞ്ഞപ്പിത്തം ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നല്ലോണം. തെളപ്പിച്ച വെള്ളം തന്നെയാണ് കുടിക്കല്.
ക്കല് ആഹ്.
ഉം
അതെ അതെ സ്വന്തം കേിണറിന്റെ മറ്റേ നിപയുടെയൊക്കെ പ്രശ്നങ്ങള് വന്നപ്പോഴും മ ക്കെ ഇങ്ങനെല്ലാരന്നോ പല പല ഇപ്പെ ഈ ഒരു സമയത്ത് കൊറേ ആയ് ഇതായാല്ലോ നിപ്പ വന്നിട്ടും കൊറച്ചു പേര് മരിച്ചുവല്ലോ.
ആഹ് അതെ ഇപ്പങ്ങാനല്ലേ ആഹ്. കഴിഞ്ഞ മാസം ഞാനും കേട്ടായിരുന്നു. കോഴിക്കോടിലാറ്റല്ലേ കോഴിക്കോട്? ആഹ് നിപ്പ ണ്ട് അതോണ്ട് പറയാറുണ്ട് പിന്നെ അമ്മ പറഞ്ഞായിരുന്നു മാങ്ങയൊക്കെ താഴെ വീണത് പെർക്കി കഴിക്കരുത് പിന്നെപ്പന്നെ നിപ്പയെക്കെയാണ് നമ്മക്കാണെങ്കിൽ പഴുത്തമാങ്ങ ഇഷ്ടം പോലെ മരത്ത്മന്ന് വീഴും. പക്ഷെ നല്ല മാങ്ങായിരിക്കേ ഇച്ചിരി കട്ച്ചതൊക്കെ ആണെങ്കില് പക്ഷി കടിച്ചാണെങ്കിലിൽ എടുക്കാറില്ല നല്ലെല്ലാം ആ പഴുത്ത മാങ്ങ കിട്ടിയാലും നമ്മള് എടുത്ത് വെക്കും പക്ഷെ ഇപ്പ അമ്മ ർഞ്ഞ് താഴെ വീണത് ഒന്നും എടുത്ത് കഴിക്കണ്ട കാരണം. കോഴിക്കോട് രണ്ട് രണ്ടാൾക്കാണ് നിപ്പാ വന്നിട്ടുള്ളത് ന്നൊക്കെ പറഞ്ഞിച്ച്.
അതെ തൊറന്ന നമുക്ക് അതുപോലും ഇപ്പം സത്യം പറഞ്ഞ പണ്ടൊന്നും ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ലായിരുന്നു
ആ പണ്ടൊക്കെ ഞാന് എന്റെ കുട്ടിക്കാലത്തിലൊക്കെ ഞമ്മള് കണ്ടം നറച്ചും. കണ്ടത്ത് പോയി കഴിഞ്ഞാല് നമ്മള് താഴെ പെർക്കി മാങ്ങപ്പാടെ എടുത്ത് വായിലിട്ട് കഴിക്കും അന്നിങ്ങൻത്തെ പ്രശ്നങ്ങളൊന്നുല്ല അപ്പൊ ഞമ്മള് ഇപ്പ ആലോചിക്കും. നമ്മള് അന്നൊക്കെ ഇങ്ങനെ കഴിച്ചില്ലേ ഒന്നും ആലോചിക്കാ ഒന്ന് താഴേന്ന് എടുത്ത് കിട്ടും കഴുകിയിട്ട് കഴിക്കും. പക്ഷെ ഇത് പക്ഷി കടിച്ചാണോ എന്നും നോക്കൂല. ഷിപ്പ്ല്ലേ ഇങ്ങനെയൊക്കെയാ വരുന്നതല്ലേ ആഹ്
ഉം അതെ കാലത്തന്നെ ഒരു വല്ലാത്തൊരവസ്ഥയായി പോയി കാരണം നമ്മൾ ചെയ്തിരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും ചെയ്യാൻ അതൊന്ന് എൻജോയ് ചെയ്യാനോ ഇപ്പോഴത്തെ കാലത്ത് പറ്റ്ന്നില്ല.
അതെ പക്ഷെ കുഞ്ഞുങ്ങള് പറമ്പത്ത് നിന്നൊക്കെ പോയി കളിക്കുയാണെങ്കിൽ നമ്മള് ശ്രദ്ധിക്കേ വേണം കാരണം എൻ്റെ മോനാണെങ്കില് ചാമ്പക്ക ഭയങ്കര ഇഷ്ടാ അപ്പൊ അവന് ങ്ങ് അത് താഴേന്ന് കിട്ടിയാലും പോലും പറിക്കാതിറ്റാത്ത് പുഴുള്ളത് ഒന്നും അവനോട് പറഞ്ഞാ മനസ്സിലാവുല. പക്ഷെ അവർക്കത്ഷ്ടാണ് പക്ഷെ എന്താന്നറിയില്ല ആ പക്ഷെ ഇതുവരെ ഒന്നും സംഭവിച്ചില്ല അതാ എന്റെ പേടി ചാമ്പക്ക കഴിക്കുമ്പോ ഇന്ക്ക് ഭയങ്കര പേടിയാ ആഹ് കാരണം ഇതിന്റെ മുമ്പേ ഒരു കുട്ടി ചാമ്പക്ക കഴിച്ചിട്ട് എന്തോ സ്കിന്ന് മൊത്തം ചോറിച്ചിലായിട്ടുണ്ടായിരുന്നു. അപ്പ ഇത് എന്തോ ആഹ് ആഹ് അപ്പൊ അതുകൊണ്ട് എനിക്ക് പേടിയാന്ന് ആഹ്
ആഹ് ആഹ് ആഹ്. നമുക്കത് നമ്മൾ എപ്പോഴും നല്ല കെയർ കൊടുക്കേണ്ട ഒരു കാലഘട്ടമായിട്ട് വന്നെങ്കി ഇപ്പൊ എല്ലാ കാര്യത്തിനും നമ്മളെപ്പഴും പണ്ടൊന്നും നമ്മടെ അത്രേം അമ്മമാർക്ക് അത്രേം ഒരു എഫേർട്ട് എടുക്കേണ്ടായിരുന്നൂന്ന് തോന്ന്ണു.
അതെ അതെ ആഹ് നമ്മളൊക്കെ പണ്ട് കു കുട്ടിക്കാലത്തിൽ ചിരട്ട വെച്ചിട്ട് മണ്ണോണ്ടൊക്കെ ഉള്ള കളിയായിരുന്നല്ലോ. പക്ഷെ ഇവിടെ ഇപ്പ അങ്ങനെ അല്ലാലോ കൈ കഴുകാണ്ട് ഒന്ന് കഴിച്ച് കഴിഞ്ഞാൽ അതിനും വേറെ സൂക്കേട് വരും.
അതെ എന്തായാലും കൊറോണ വന്നേന് ശേഷം സാനി ഡീസലിനോക്കെ ഒരുപാട് ഹ് ഹ് ഒരുപാട് ഹ് യൂസ് അതിനെ കുറിച്ചുള്ള വലിയൊരു യൂസേജിനെ കുറിച്ച് മനസ്സിലാക്കി തന്നത് ഈ കൊറോണയുടെ സമയത്താ.
ആഹ്.
പിന്നെ ഇപ്പ അവിടെ എന്തായി കാലാവസ്ഥ ഇവിടെ ഇപ്പ നല്ല ഇരുണ്ട് മൂടിയേട്ടോ മഴ ക്ക്‌ വെയിലെല്ലാം പോയി മഴ
ത്തന്നെ ഇവിടെ അത് തന്ന അവസ്ഥ എന്തായാലും എന്റെ മൊ മുറ്റം അടിച്ചവാരിക്കഴിഞ്ഞിട്ട് മഴ പെയ്താൽ മതിയായിരുന്നു
ആഹ് അതൊരു വല്യോരു ഇതാ നമ്മടെ മുറ്റം അടിക്കാനോ അതുവല്ല പെട്ടെന്ന് പുല്ലൊക്കെ കേറി മുറ്റം ആകെ നാശമാവുകയും ചെയ്യും
ആഹ് കാടു പിടിച്ചിട്ടാണ് ഇള്ളത് മൊത്തം.
അതെ
മുറ്റം മുറ്റത്തും ഫുള്ള് ഇപ്പ ജില്ലി ചിപ്സ്ട്ടോണ്ട് അങ്ങന
ആഹ് ബലുതായ്ട്ട് വരും.
പുല്ല് വരൂല മരച്ചന് പുറത്ത് പറമ്പും കണ്ടൊക്കെ ഫുൾ കാട് പിടിച്ചിട്ടായുള്ളേ ഉം ഇനിയിപ്പ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം മിഷെന് വെച്ചിട്ട് എല്ലാം ആഹ് പൊറത്തുന്ന് മറ്റേത് ചെത്തുന്ന ആള് വരൂല അപ്പ അത് മിഷേന് വെച്ചിട്ട് ആക്കണം ഉം
ആഹ് അങ്ങനെ വൃത്തി ആക്കാറ് അല്ലേ?
ആഹ് അതെ
ആഹ് എങ്കിലും അതുവല്ല കൊതുകള് കൂടുതലും ആ സമയത്ത് ഇതിനകത്ത് കയറിയിരിക്കല്ലോ പകലൊക്കെ ഇതിനകത്തു ആണ് കയറി ഇരിക്കുന്നത്
ആഹ് ആഹ്.
പിന്നെ
മ്ഹ് പിന്നെ ചായ
ചായ സമയം ആവുംന്നു ട്ട പ്രായ ഇനി ഫുഡ് കഴിക്കാൻ കൊറച്ച് ലേറ്റ ആയി ഞായറാഴ്ച പൊതുവേ എണ്ടാവാലും
ആഹ് ഇവിടെ അങ്ങനെ തന്നെ മോനും പിന്നെ നല്ല ഒറക്കായൊണ്ട് പ്രശ്നം ഇല്ല പിന്നേട് ചായേന്റെ കാര്യം നോക്കാണ്ട്
ആഹ് ആഹ് ആഹ് അതുകൊണ്ട് ലെഞ്ചൊക്കെ കഴിഞ്ഞ് ഇപ്പോ ഒന്ന് വിശ്രമിക്കുന്ന സമയവാ അത് കഴിഞ്ഞിട്ട്
ഉം
അല്ലെങ്കിൽ നോർമൽ ഡേ ആവുമ്പോ ഒരു നാലു മണിയൊക്ക കഴിയുമ്പ കുളിക്കിപ്പം സൺഡേയാവുമ്പ നമ്മള് എഴുന്നേക്കാനും
അതെ ഇനി ഇപ്പം നാളെ സ്കൂളൊക്കെ തൊർക്കുന്നതാണ് രാവിലെ എഴുന്നക്കേണ്ടി വരൂല്ലേ?
ആ അതെ ഉ
മക്കളൊക്കെ വിചാരിക്കുന്നുണ്ടാവും നല്ല മഴ പെയ്തോട്ട എന്നിട്ട് ലീവ് കെട്ടിക്കോട്ടെ
ആ അവർക്കതൊരു സുഖ അവർക്കിതൊന്നും അറിയണ്ടല്ലോ. എനിക്കും രാവിലെ എഴുന്നേൽക്കാ മടി തോന്നാറുണ്ട് പക്ഷെ നമുക്കതൊന്നും പറ്റില്ലല്ലോ.
ആഹ് അതെ അതെ ഉം എന്നാ ശരി ഞാൻ വിളിക്കാം
ആ ശരി ഓ
ഓക്കെ ആഹ്